ആഹ്.
ആഹ്, ന്തർത്താനം ന്താ? നല്ല ർത്താനം. ന്നിട്ടെന്താ പാട്?
നല്ല പാട്, അങ്ങനെ പോണു. എന്താന്റെ പരിവാടി.
എന്ത പരിപാടി ഇങ്ങനെ പോണു. എന്താ. ഇ പ്പ നല്ല മഴക്കല്ലേ ങ്ങനെ കെടക്കാണ്.
ഓ സത്യം, മഴക്കൊന്ന് പേയ് തീനേശാണയ്. ഒന്ന് നേര ഒറങ്ങിയത്, വള്ളാഹി. തിന് മുന്നേ ഒന്നു പറയേണ്ട മുത്തേ, ചു ട്ടിട്ടൊക്കെ എങ്ങനെ കെയാ ദിവസങ്ങൾ കഴിച്ചുട്ടിയാവം.
ആഹ്, ആഹ്, ശരി നല്ല ചൂടേര്ന്നു. ഏ അതെന്നെ. ന്തച്ചാലേ, വേനകാലംല്ലേന്ന തിന്റെ മുന്നത്തെ കാലം ഇപ്പളല്ലെ മഴ പെയ്യലൊ ഇതിന്റെ മുന്നേന്നർഞ്ഞാല്. ഏ, ഇപ്പോ ഓരോ കാലം കഴിയുന്തോറും ഇപ്പോ ഈ വർഷംന്ന് പറഞ്ഞാല്.
ഈ വർഷത് ഫുള്ള് കോമഡിയാ. ഇപ്പൊ ഈ കാലാവസ്ഥയിട്ട്. ഞാൻ പറയട്ടെ, ഇപ്പൊ ഇന്ന് മഴ പെയ്ത് ര്തിക്കോ, നമ്മള് കര്തും ഇത് മഴ ക്കലായീന്ന് കര്തും ന്നണ്ടാവും നാളെ അതിലേറെ വെയില് ഒടുക്കത്തെ ചൂടിള്ളെ വെയില്. അപ്പൊ തോന്നും ഇത് മഴക്കാലം തന്നെല്ലേന്ന്? അങ്ങനെ യിക്കുണു ഇപ്പം നമ്മടെ വിടുത്തെ കാലാവസ്ഥ. പെട്ടെന്ന് മഴ. തും അതേപോലെ, പെട്ടെന്ന്. ചെട പെടേച്ചിട്ട് മാറാണ്.
ഉം, പിന്നെന്താച്ചാലേ, ഇപ്പൊ ഈ വേനൽക്കാലൊക്ക ആയീന് കര്തി നമ്മള്. മ്, ഒരു റിപ്പോർട്ട് വന്നീനെ. ഇപ്രാവ് ഏ ഇപ്രാവശ്യാണ് ഏറ്റവും കൂടുതല്. ചൂട് രേഖ. പെടുത്തേകുന്നില്ലേ രീതിയിലുള്ള ഒരു മറ്റേ ഏഹ് റിപ്പോർട്ട
റിപ്പോട്ടോന്നിയോ എത്രേ നാപ്പത് ഡിഗ്രിയോ അങ്ങനെ എത്രയോല്ലെ നാപ്പത് ഡിഗ്രി ചൂടല്ലെ പാലക്കാട് ജില്ലയിൽ നാപ്പതൊന്നല്ല അയിലേറെ അയിക്കണോന്നാ ഓണേ
ആഹ് ആഹ് പിന്നെന്ത് നമ്മള് ഓരോരുത്തരും ഓരോ വീട്ട്ല് എ സി കബിനാർക്കൊക്കെ നല്ല ലാ
സത്യം ഞാനത് പറയാ നികേനു നല്ല സ സത്യം പറാ ഈ സീസണ്ലാണ് ഏറ്റവും കൂടുൽ എ സി ഫി പോയി എന്നാണ് സർവേന്റെ റിപ്പോർട്ടൊക്കെ പറയണത് കാരണം ഏത് ഏത് പാവപ്പെട്ട ആളും ഇ എം ഐ എടുത്തിട്ടാണെലും വേണ്ടില്ലാ ഒരു എ സി അങ്ങട് വെച്ചു ഏഹ് ആ അവസ്ഥീലെത്തീണോ ചൂടോ ണ്ടേ ആഹ്
ഉം ഓരോ റോട്ടിന്റെ ഇവിടെക്കെ ഫ്ലെക്സോൾക്കെ പഴേ ഫ്ലെക്സോളൊക്കെ മാറ്റി. ഏഹ് ഇപ്പൊ വസ്ത്രത്തിന്റിം അതേപോലെ തന്നെ മറ്റുള്ള ഫ്ലക്സുകളൊക്കെ മാറ്റിയിട്ട് എ സി ടെ ഫ്ലക്സുകളൊക്കെ വര്ല്ലൊട്ത്തി.
ആഹ് ഏസിടൊക്കെ ഫ്ലെക്സള് വര് ലൊട്ത്തി. അല്ല പ്രൊമോഷ പിന്നെപ്പ ഇൻവേട്ടർ എസി കറന്റില്ല അപ്പൊ അയ്ന്റെടികൂടി ഏ സി വന്നേക്ക അയ്ന്റെടേക്കൂടെ സോളാർ കമ്പനിക്കാരാകാ എന്ത് ഇനി എ സിയക്കെ വെച്ചിട്ട് കറണ്ട് ബില്ലണ്ട് ഞെട്ടണ്ട ആവ്സ്യല്ല. ചെറിയ പൈസക്കെന്നെ സോളാറ് വെക്കാ പിന്നെങ്ങക്ക് കെസിബിക്ക്‌ അങ്ങട്ട് കര്ന്റൊട്ക്കാ അങ്ങനെ ഓലും ഏഹ് വാഴ നനയുമ്പോ ചീരിം നനയട്ടേർഞ്ഞാലേ
ആഹ് പിന്നെന്താച്ചാല് ഏ നല്ല വെലേണ് ഒന്നര ഒന്നന്നര ലക്ഷം ർപ്യ ഒരു എന്ത്‌ സോളാർ പാനൽ വെ ക്കാന്ണ്ട് ന്നാണ് പറയുന്നേട്ടഹ്.
ഏയ് ഒന്നര ലക്ഷൊക്കെ മിനിമടാ അതോണ്ടൊക്കെ ഒരു ഒരു എസിക്കൊ ഓടിയാ കഷ്ടിച്ച ഓടേജുള്ളൂ. മൂന്ന് മൂ നാല് ലക്ഷത്ത് കൊറഞ്ഞൊന്നും നോക്കണ്ട നമ്മുടെ പെരീത്തെ എല്ലാ ഉപയോഗങ്ങളും വാഷിംഗ് മിഷീനും മിക്സിം ഫ്രിഡ്ജും ഏസിം ഒക്കെ ഒരു അത്യാവശ്യം ഫ ഈഹ് ഒരീസം ഫുൾഡേ ഓടണെങ്കില് എന്താ ഒരു മൂന്ന് നാലക്ഷർപ്പ്യെടെ എന്തായാലും വെക്കണം നാല് ലക്ഷത്തിന്റെ റിമ്പം ഒര് ഇപ്പൊരു ഒരു ലക്ഷം ഉർപ്യ സബ്സിഡി കിട്ടിക്കഴിഞ്ഞാലും മൂന്നെന്തായാലും നമ്മളെ കൈയിന്ന് എറക്കെണ്ട്യേരും. ഒരു സാധാരണ ഒരു പെരീക്കാട്ടോ ഇപ്പൊ രണ്ട് മൂന്ന് ഏസില്ലൊക്കെ പെരേണ്ണ്ടെങ്കി അ അഞ്ച് ലക്ഷത്തിനക്കർക്കണ്ടിരും.
ഉം ആഹ് അതാണ് പിന്നെയെന്താച്ചാ ആ ഉം അപ്പ അഹ് അയിനെ പറ്റിട്ട്ല്ലെ ചർച്ചകളൊക്കെ അപ്പൊ അന്ന് വന്നി നീയെന്താ ഈ ഒരു സോളാർ പാനല് പറഞ്ഞാല് അത് മൊതലാവോ അതല്ല മൊത ഏഹ് ഇങ്ങനെ ആൾക്കാരെ പോക്കറ്റ് കീറാള്ളൊര് പരിവാടിയാണോ ഇന്നൊക്കല്ലെ ചർച്ച വെന്നീനു അപ്പൊ പല ആൾക്കാര് പറഞ്ഞത് ഇത് മൊതലാവൂലാന്നെ കാരണം എന്താച്ചാല് ഇതിന്റെ ഫിറ്റിംഗ് ചാർജും അതേപോല് തന്നെ ഇതിന്റെ പാനല്ന്റെ പൈസിം പിന്നെ അത് ഇങ്ങനെ മെയിന്റേൻ ചെയ്യണ പൈസിം ഒക്കെപ്പാടെ കൂട്ടിയാലും ഞമ്മക്ക് ഇപ്പൊര് അഞ്ച് ഒര് ആ പത്ത് വർഷത്തിന്ള്ളെ ഒരു കറണ്ട് ബില്ലിന്റെ പൈസ എത്രയാണോ ആവണത്, അത് ഒരു വട്ടം ഈ ഒരുപെ സോളാർ പാനൽ വെക്കാൻ ഏ പൈസ ആവണൊണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു, ഏ പക്ഷെ അവര് പരസ്യം ചെയ്യുമ്പോ അങ്ങനൊന്നല്ല പറയും പോലെ ഓരോര്ത്തര്ക്കങ്ങട്ട് കരന്റ് കൊടുക്കാന്നൊക്കേണ് പറിണത് ഒരു നെലക്കോക്കിയാല് ഏഹ് ഇപ്പ പൈസക്കെ എട്ക്കാണെന്ന്ണ്ടെങ്കി
ഞ ഞാൻ പറയാ ഇതെങ്ങത്തോലക്കാ ഇത് മുതലാവ അറിയോ നല്ല യൂസേജ് വര്ണോല്ക്കെ ഇത് മൊതലാവൊള്ളു അല്ലാത്തോല്ക്ക് ഇതപ്പെള്ളും നഷ്ടം തന്നേണ് ഞാൻ പറ്ഞ്ഞേക്ക് ഒര് ഒരു ആവറേജ് ഒരു പെരീല്പ്പോ ഇന്റെ പെരീല്പ്പോ കരണ്ട് ബില്ല് ഓഹ് നല്ല റഷ് ടൈമാണെ ങ്കില് ഒരായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് അതിന് മേലക്ക് പോകല്ല ആയിരത്തിഅറ ഞാന് എന്താണ് ഒരിക്കലും ഇച്ചൊര് ആ ഒര് സോളാർ പ്രിഫർ ചെയ്യേണ്ട ആവശ്യല്ല, കാരണം ഒരു വർഷ എനിക്ക് ആകപ്പാടെ ബില്ല് ആവണത് ആയിരത്തി അറുന്നൂറൊന്നും എപ്പോളും വരൂല്ല, എപ്പളേലുമൊക്കെ ന്നാലെ ഇത്രയും പീക്ക് ടൈമിലാണ് വരിക നല്ല യൂസേജ് വരുമ്പോ ആയിരത്തി അറുന്നൂറൊക്കെ വരിക അല്ലെ ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് റേഞ്ചിലേ വരുള്ളൂ അങ്ങനെ നോക്കുമ്പോ ആ, ഒരു കൊല്ലത്തിന് ആകപ്പാട വരിക ഒരു ആറ്‌റുപ്പി മാക്സിമം. അത്രേ വരുള്ളൂ അങ്ങനത്തെ ഞാനും ഇച്ചൊരിക്കലും എന്താക്കേണ്ട ആവശ്യല്ല. ഒരു മൂന്ന് ലക്ഷം മുടക്കിട്ട് സോളാറ് വെക്കേണ്ട ആവശ്യം ഇല്ല, ഇന്ന ഈ നേരെ മ വച്ചിട്ട് എനിക്ക് എന്താണ് ഒരു, ഒരു വണ്ടി ഉണ്ട് വീട്ടി എനിക്കൊരു ഇലക്ട്രിക് കാറുണ്ട് പെരേല് രണ്ട് എ സി ഉണ്ട്. ഒരുപാട് ഇലക്ട്രോണിക്സിന്റെ സംഭവങ്ങൾ ഉണ്ട്, എങ്ങനെ പോയാല് എനിക്കൊരു മാസം എന്താ എങ്ങനെ പോയാലും ഒരു പത്ത് റുപയുടെ കറണ്ട് ബില്ല് എനിക്ക് വരിലുണ്ട്. എ സി ഉപയോഗിച്ച് അങ്ങന ഒരു പത്ത് റുപ്യ കറണ്ട്‌ വരുന്നുണ്ടെങ്കില് എനിക്കൊരു അഞ്ചു ലക്ഷത്തിന് കരയും
ആ, അങ്ങനത്തെന്നല്ല ആൾക്കാര് കൂടുന്തോറും ഇപ്പൊ ഒരു ഇരുപത് മുപ്പത് ആൾക്കാര് ഒരു കുടുംബത്തില് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓലിക്കൊക്കെ പാട് കൂടിട്ട്
സത്യം ഇപ്പൊ ഒരു മൂന്നാല് ഫാമിലി ഒപ്പ ഒരു സ്ഥലത്താണ് ഏട്ടഞ്ചന്മാ ഒരാക്കെ അങ്ങനൊക്കെയാണന്നുണ്ടെങ്കിൽ എല്ലാരും കൂടെ കൂടിട്ട് ഒന്ന് വെച്ച കഴിഞ്ഞാലും മുതലാവും അതൊരു സത്യാണ്.
ആ അത് നമ്മളടെ വൈഫൈ ഡെ ഒക്കെ മാതില്ലേ
ആ വൈഫൈയുടെ ഒക്കെ മാതിരി ഒരു സ്ഥലത്ത് വെക്കുക കാരണം അത് അത്രയും പവർ ഉണ്ടാവുമല്ലോ ബാക്കി നമ്മൾ കെ സി ബിക്ക് അങ്ങോട്ട് കൊടുക്കണ്ട ആശ്യ ഇല്ല. നമുക്ക് മറ്റേ ബയോഗ്യാസ് സ്പ്ലിറ്റ് ചെയ്യണ പോലെ കറണ്ട് സ്പ്ലിറ്റ് ചെയ്യാലോ.
ആ, ആ, അതാണ് പിന്നെ എന്താ വെച്ചാല് നമുക്ക് അങ്ങട്ട് കൊടുക്കാം അതേത്ത് പറഞ്ഞല്ലേ ഇപ്പൊ നമ്മള് സിമന്റിന്റെ ഒക്കെ വില കൂടിയല്ലോ സിമ്മുകളൊക്കെ എയർടെൽ ആണുണ്ടെങ്കിലും അതേപോെന്നെ ഐഡിയണെന്നണ്ടെങ്കിലും പിന്നെ വി ഐ ആണെന്നുണ്ടെങ്കിലും എല്ല ഇപ്പ വില കൂടിയപ്പോ പുതിയ ആൾക്കാര് രംഗത്ത് ഇറങ്ങണം നമ്മള് ഈ വൈഫൈയുടെ ആൾക്കാര് വൈഫൈ വലിക്കുന്ന ആൾക്കാര് ഉം ഏ, നല്ല രംഗത്ത് എത്തിക്കണം, കാരണം എന്താ വെച്ചാ ഓലി വീട് വീടാന്തരം
ഇജു പറയുന്ന പോലെ വൈഫൈയും എങ്ങനെ മുതലാവുള്ളൂ വെച്ചിട്ടാ വീട്ട വീട്ടില് ക ചെറിയ ആൾക്കാർ വേണം അതായത് ഇപ്പോ ഫോണ് ഒന്ന് സ്വന്തമായിട്ട് ഉണ്ടെങ്കിൽ പോലും സിം ഇല്ലാത്തോര്, അതപലെ ഗൂഗിൾ പേ യൂസേജ് ഇല്ലാത്തോര് അങ്ങനത്തെക്ക് വൈഫൈ വച്ചാലും മുതലാവും അങ്ങനത്തെ ഒരു അഞ്ചാറ ആൾക്കാർ പേരയിലുണ്ടെങ്കിൽ അവർക്കത് മുതലാകും. വൈഫൈ വെച്ച് കഴഞ്ഞാല് അല്ലാത്തർക്കും നഷ്ടം തന്നെ ഇപ്പൊ എനിക്ക് വൈഫൈ വെച്ചിട്ട് കാര്യല്ല. കാരണം ഞാൻ എപ്പഴും പുറത്തു പോകണ ആളാണ്, ആപ്പ് ഗൂഗിൾ പേ ഇതൊക്കെ യൂസ് ചെയ്യുന്ന ആളാണ്. ഇപ്പ എനിക്കത് കോൾ ചെയ്യാണെങ്കിലും ഫോൺ വിളിച്ചാലും എപ്പോഴും നെറ്റ് എനിക്ക് ആവശ്യമാണ്. അരുവായത് കണക്കാണ്, വൈഫൈ ഉണ്ടായിട്ട് കാര്യമില്ല പിന്നെ വിളിച്ച് പറഞ്ഞല ഇങ്ങനെ ക്കാ പറ്റ റചാർജ് പ്ലാൻോ നമക്ക്റക്കാൻറ്റ നമുക്ക് എന്താക്കാ മാക്സിമം ഒരു ഇരുന്നൂറിൽ കൊണ്ടരാൻ പറ്റ അത് അതായത് കുറച്ച് ഒരു ജിബി നെറ്റ് കോളിംങ് അങ്ങനെ ഇരുന്നൂറ് കിട്ടും നൂറ്റിയമ്പത് റുപ്പി ലാഭം വെച്ച് നോക്കാം ആഹ് എന്നാലും ഒരു എട്ട് പത്ത് ആൾക്കാരുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറിന് ഒരു മാസം റീചാർജ് ചെയ്യുമ്പോൾ മുതലാവും കാരണം ബാക്കി എല്ലാരേക്കും ഇൻഡവിജ്വൽ ആയിട്ട് മുന്നൂറ്റി അമ്പത് വെച്ചിട്ട് ലാഭം അങ്ങനെ പിന്നെ അൺലിമിറ്റഡ് ഡാറ്റ നല്ല ഫാസ്റ്റ് ഉണ്ടാവും നെറ്റ് അതൊക്കെ നോക്കുമ്പോ അതൊരു ഒരു കഷ്ടിച്ച നമുക്കൊരു ലാഭത്തിലേക് എത്താ പറ്റുന്ന ഒരു സംഭവം തന്നെയാാണ് അത്
പിന്നെ എന്താ വെച്ചാല് ഈ വൈഫൈയുടെ ഈ ഒരു സിസ്റ്റം ഇങ്ങനെ വർദ്ധിക്കാല് കാരണം എന്താ വച്ചാല്. ഇപ്പൊ ഈ പെണ്ണുങ്ങൾക്കൊക്കെ വീട്ടിലെ സ്ത്രീകൾക്കൊക്കെ കൂടുതൽ ഈ ഒരു നല്ല ജോലിയെല്ലാടുത്തി ഓൺലൈൻ ജോലി ആയാലും അതുപോലെ തന്നെ മറ്റുള്ള
ഓൺലൈൻ ഫോമിൽ വർക്ക് ചെയ്യണോല്ലെ ലാപ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരുപാട് എന്താ ഇപ്പോ ഇൻഫ്ലുവൻസർമാരായി യക്ക ഇൻഫ്ലുവൻസർമാർന്നല്ല ലാപ്പ് പോയിന്റെ ഉപയോഗം കൂടുതല കൂടുതലു ഉള്ളവർക്ക് വൈഫൈ ആണ് ഏറ്റവും ബെറ്റർ കാരണം ലാപ്പ് യൂസ് ചെയ്യുമ്പോൾ നല്ല നെ നെറ്റ്‌വർക്ക് കിട്ടണമെങ്കിൽ വൈഫൈ വേണം പിന്നെ നല്ല നല്ല രീതിക്ക് നെറ്റ് വലിക്കുകയും ചെയ്യും അത്
ആഹ അത് അങ്ങനെയാണ് മറ്റേ കൂടുതല് ഈ ഒരു ഒ ഈ ലാപ് കപ്പിലൊക്കെ നെറ്റ് ഉപയോഗിക്കുകണെന്നുണ്ടെങ്കിൽ നല്ല വലിക്കുന്ന് പറയണേക്കാം അല്ലെ ആരീതിയിൽ ഉപയോഗം കാരണം എന്താ വെച്ചാൽതിന്റെ അപ്ഡേഷനും അതുപോലെ തന്നെ അതിൻ്റെ പുതുക്കലും കാരണങ്ങളും കാര്യങ്ങളൊക്കെ അതിൻ്റെ പിന്നണിയില് ഇങ്ങനെ റെഡി ആവണൊണ്ട് അതിങ്ങനെ ആഹ് പ്രൊസീഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയില് ഓൺലൈൻ ജോലികൾ കൂടുമ്പോഴാണ് ഈ വൈഫൈയുടെ ആവശ്യം വരുന്നന്നെന്ന് പറയുന്നത് കാരണം എന്താ വെച്ചാല് ഇപ്പൊ ഒരു ഹ് മൂന്ന് ആൾ- ആൾക്കാര് അഥവാ ഒരു സി മൂന്ന് ആൾക്കാര് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ഫോൺ ഉണ്ടെന്നുണ്ടെങ്കി ആ ഫോണില് റീചാർജ് ഏ ചെയ്യണേക്കാ ലാഭം എന്താണ് വൈഫ് പക്ഷെന്താച്ച പ്രശനംന്താച്ചന്ന് നിങ്ങള് പറഞ്ഞ മാതിരി പുറത്തേകിറങ്ങിയാൽ പിന്നെ ഇതിന്റെ ഉപയോഗം നടക്കൂല എന്നുള്ള
കുല അതാ പറഞ്ഞത് എന്ത് അങ്ങനെ ഒരു ആറ് ആളെലും വേണം അങ്ങനെയാണെങ്കി മുതലാവും
ആഹ് ആഹ് അതാണ് ഇനിയിപ്പോ ആഹ് വേറെ ഒരു ഇതുണ്ട് പിന്നെ കോളിങ്ങിനാണെന്നുണ്ടെിൽ ഇപ്പൊ കോളിംങ് അങ്ങനെണല്ലോ എന്താണ് നമ്മള് ഒരു പരിധി കഴിഞ്ഞാല് ഇപ്പൊ ഒരു ഒ ഒരിത് കഴിഞ്ഞാല് പരുതി കഴിഞ്ഞാൽ പിന്നെ മറ്റുവർക്ക് കോള് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റതിനൊന്നും ഏ സഹിക്കൂല ആഹ് ആ അപ്പോ അങ്ങനെ ഈ വൈഫ- ഫെയ്ന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മുടെ വീട്ട് പറഞ്ഞാല് ഇപ്പോ വൈഫയുടെ ഒപ്പം തന്നെ നമ്മുക്കൊ- ഏഹ് ഒരു നമ്മുടെ പണ്ടത്തൊക്കെ ലൈൻ ഫോൺ ഉണ്ടല്ലോ ഏഹ് അങ്ങനത്തൊരു സാധനം ഒരു അയ്മ്പത് റുപ്യാ കൊടുത്താല് വാങ്ങാൻ കിട്ടും അപ്പൊ ആ ഒരു ഏഹ് ലൈൻഫോൺ വന്ന കൊടന്നിട്ട് അതിലൊരു ചെറിയ വയറ് ഉണ്ടാവും അതിൻ്റെ ഒപ്പം കിട്ടും അതായ് വയറ് ഈ ഒരു വൈഫൈക്ക് കുത്തിയാല് നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാ മറ്റുള്ള- ആൾ ർക്ക് കോളിയേ ചെയ്യാം അക്കായിട്ട് ആ അങ്ങനെ കോളിങ് എന്ത് ചെയ്യാ ബുദ്ധിമുട്ടി പോവാ വൈഫൈ യാണെന്നുണ്ടെങ്കിലും ഏഹ് ഇതാണെന്നുണ്ടെങ്കിലും പൊതുവേ ആഹ് അങ്ങനെയാണ് അതിന്റെ ഒരു ഇത് വന്നെ മോത്തത്തില് എല്ലാ-
ഞാൻ പറഞ്ഞേ ഇത് വൈഫൈല്ലാം മുതലാണെന്നുണ്ടെങ്കി നമ്മള് പൊരയില്ല് സിസ്റ്റം ഉപയോഗിക്കുന്ന ആൾക്കാരുവോണം
ആഹ് ആഹ് ആഹ്
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വൈഫൈ വേർത്തായ സംഭമാണ് ഇപ്പൊ കൊറേ ആൾക്കാർ ഇപ്പോ ഓൺലൈൻ കൂടി അക്ഷയന്റെ ഒക്കെ വർക്ക് എടുക്കുന്ന പോലെ ഉണ്ട് അങ്ങനത്തെവർക്കൊക്കെ നല്ല മുതലാവും ഈ വൈഫൈന്റെ സംഭവം
ആഹ് അതാണ് ഈ ഒരു വീട്ടിൽ നിന്ന് ജോലി ചെയ്യണക്ക് നല്ല ഒരുരിതാണ് പിന്നെ എന്താ വച്ചാ എല്ലായന്റെും വില കൂടയാണ് ഏ മറ്റേ സിമ്മിൻ്റെ വിലയാണെങ്കിലും മറ്റേ കാര്യങ്ങളാണെങ്കിലും ആ
ഈ മൂന്ന് മാസത്തിനുള്ളിൽ ഇനി ഇനിയിപ്പൊ റീചാർജ് പതിനഞ്ച് ശതമാനം കൂടിയും ആ് അതിന്റെ പൈസ കൂട്ടുകയാണ് പതിനഞ്ച് ശതമാനം കൂട്ടുമ്പോ ഇനിയിപ്പോ മുന്നൂറ്റി അമ്പതിന്റെ നാനൂറ്റി അമ്പത് ആകും
ആഹ് അയ്ന്നെ ഇങ്ങനെ പിന്നം പിന്നം കൂടിക്കൊണ്ടേ ഇരിക്കുവാണ്
ആഹ് പിന്നെ ഇത് ആൾ ആൾക്കാരുടെ ഒരു ആവശ്യമില്ല ഘടകായി മാറിപ്പോയിനി ഇപ്പോ എത്ര പൈസ കൂട്ടി കഴിഞ്ഞാലും ആൾക്കാര് എങ്ങനെലും റിച്ച ചർച്ച ചെയ്യും അങ്ങനെ ആ
ആഹ് എന്തായാലും ഇതൊക്കെ പറഞ്ഞപ്പോഴ അവർക്ക ഇന്നത്തെ നെറ്റ് കഴു തോന്നണണ്ട്
ഏഹ്
ഏഹ് നമുക്ക് ഇന്ന് നമുക്ക് നാളെ കട്ടെയ്ത് നാളെ വിളിക്കാം. എന്താ പറയണു. നാളെ കാണുമ്പോ സംസാരിക്കാം ശെരീന്നാ